ഹലോ ആ കേക്ക്ണില്ലേ? എന്തൊക്കെയാണ് വർത്താനം സുഖല്ലേ യേസ് ഞങ്ങളെ ചായോടിക്കെ കയിഞ്ഞു പാത്രം കഴുകല് കയിഞ്ഞു ഞ്ഞ് അടിക്കലും തൊട അത്രക്കെയാണ്
ഉം ഞങ്ങൾ ചായ കുടിക്ക്ണൊള്ളൂ എന്താന്ന് സ്പെഷ്യല്
ഇന്ന് ദോശയും ഗ്രീൻ ബീൻസ് കറിയും ബൂരിയും ചിക്കൻ കറിയും.
ഉം
ഉം
വേറെന്താ?
വേറെന്താ സുഖായിട്ടിങ്ങനെ പോണ് ചോറുമ്പണി പരിപാടിയക്കെ കയിഞാ
ഏയ്‌ തൊടങ്ണൊള്ളു
എ എ പിന്നെ കുട്ട്യോളൊക്കെ സ്കൂളും മദ്രസ് പോയാ
ആ പോയി വന്നു.
മ് മ് മ്
ഉം
പിന്നെ എന്തൊക്കെയാ അങ്ങട്ട് മഴ ഇണ്ടാ
ഇല്ലല്ലോ
ഉം ഇന്ന്പ്പം ഒരു വെയിലും വെൾച്ചോക്കെ കാൺണ് ണ്ട് ലെ
അങ്ങനെന്നുല്ല ഇവിടെ മഴ മഴക്കാറുണ്ട് മഴങ്ങനെ കാണുന്നൂണ്ട്.
ഇന്ന്ങ്ങട്ടൊക്കെ ഒരു വെയിലും വെൾച്ചും കാൺണ് ണ്ട് ഉം വീട്ടമ്മ കാണല്ണ്ട് വേറെന്തൊക്കെയാണ് എങ്ങട്ടെലൊക്കെ പോവല്ണ്ട
പോക്കന്നെ ഉള്ളൂ ഗ്യാപ്പ് കിട്ടിയാ പൊർത്തറ്ങ്ങ്ണ ടിംസാണ് ഞങ്ങള്
ഏഹ്
ഉം
നമുക്ക് പിന്നെ അങ്ങനെ വല്ലാ പുറത്തിറങ്ങാപ്പ കഴിയൂല
ഉം
പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് ഇഷ്ടാണ് എന്നാലും ഇക്കൻ്റെ നാട്ടിലൊക്കെ പോകുമ്പോ എളുപ്പം കേറി വണ്ടി കൂടും
ആഹ് അതെ
ഉം ഇക്ക വണ്ടി സ്റ്റാർട്ടക്കാൻ നേരം ഞാൻ ഉണ്ട് ഇറങ്ങും പിന്നെ മക്കളും പിന്നാലെും കൂടികോളും
ആഹ്
നിക്ക് ഡ്രെയിങ് അറിയോ
ആഹ് അറിയും
വണ്ടീട്ട് പോക്ക്ണ്ടോ
അപ്പൊ പിന്നെ പോക്കുണ്ടേ ഞാനും നാത്തൂനും അങ്ങനെ പോകും
ഏഹ് ശരി നമ്മള് പാട്ടിനൊത്തരി നിത്തുമാരെയും കിട്ടിയാ സൂപ്പറായില്ലെ
അതെ അതും ഞാനും സെയിം വൈബാണ് അപ്പ പിന്നെ കൊഴപ്പല്ല
അതെ അങ്ങനത്തേലുണ്ടാവുമ്പോ നല്ല രസേക്കാരം ആ പെരന്നൊരു സ്വർഗാണ് നമ്മളൊപ്പം ത്തിന്ള്ള ആള്ണ്ടങ്കി ആ പെരന്നെര് സ്വർഗാണേകാരം നേരർച്ച് കുത്തിരിപ്പാ ണെങ്കി പിന്നെ പറയണ്ട
ആഹ്
ഇക്ക് യേതായാലും അൽഹംദുലില്ലാഹ് നല്ല നത്തൂമാരാ
ആഹ്
ഉ അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നുല്ല അമ്മായിമ്മേണ ങ്കിലും ഞങ്ങള് ഇങ്ങനെ പൊർത്തൊന്നുംഅങ്ങനെ എല്ലാരും കൂടെ ഒത്ത് പോലല്ലോ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് പോവല്ലാതെ ഞങ്ങള് തമ്മിൽ ഒ റ്റക്ക് ഒ റ്റക്ക് പോക്കില്ല എളച്ചിയാണെങ്കിലും മുത്തച്ചിയാണെങ്കിലും നാത്തൂമാരാണെങ്കിലും ഒക്കെ നല്ല നമ്മക്ക് നമ്മളെ പി രാന്ത് ന് ഒത്ത ആൾക്കാരാ
ഉം ഞങ്ങള് പിന്നെ ഇൻക്ക് എളേച്ചിം മൂത്തച്ചിം ഇല്ല നാത്തൂനന്നെ ഒള്ളൂ
ഒര് നാത്തൂനാ
ആഹ് ആഹ്
ഏ അഹ് ശരി എളച്ചിം മൂത്തച്ചിം ഒക്കെണ്ട്
ഉം ഞങ്ങളെ ന്നെ ള്ളൂ വേറെ ആരൂല്ല
ഏ ങ്ങള് ഒറ്റ പെര ഉം
അപ്പൊ പിന്നെ ഞങ്ങക്ക് ഞങ്ങളും വേറെ ആരുല്ലാ
ഉം ഇമ്മീം വാപ്പി ഒക്കല്ലേ
ഇണ്ട് ഉമ്മിം ഉപ്പയൊക്കെ ഉണ്ട് രണ്ട് മക്കളാണ് നാത്തൂനും ഹസ്ബൻഡും തന്നെയൊള്ളു
ഏ ശെ ഉം ഉം
അവള് വരും ഞാനും ഞങ്ങള് പിന്നെ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാ ഞങ്ങള് പുറത്ത് പോയി വരാറ്ഞ്ഞാണ്ട് ഞങ്ങളാണ്ട്
നാത്തൂന് അവിടെ എട്ത്തന്നെ ക്കാരെലെ
അല്ല അവള് എന്താ അവൾക്കും ഓളെ കുട്ടിയോളെവിട്ന്നും ഓള് രണ്ട് വീട്ട്ന്നും പറഞ്ഞേക്കാൻ പറ്റും സ്കൂളിലേ അപ്പൊ പിന്നെ ഓൾ അവിടെ ഒരു മാസം നിന്നാ ഇവിടെ ഒരു മാസം നിക്കും അല്ലെങ്കി അവിടെ പതിനഞ്ച് ദിവസാണെങ്കിൽ ഇവിടെയും പതിനഞ്ച് ദിവസം നി ക്കും അങ്ങനെ നിക്കുമ്പോ
ആ ആ അതെ രസാണ് അങ്ങനെയൊക്കെ ആവുമ്പോ
ആഹ് ആഹ്
ഉം ഭക്ഷണൊക്കെ കഴിക്കുവോ
ഏ
ഭക്ഷണൊക്കെ കഴിക്കോ പുറത്ത് പോയിട്ട് നോയിക്കാ
പിന്നെ
ഏ നല്ല രസായിക്കാരലേ
ആഹ് ആഹ്
ഉം ഉം പിന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ അറിയോ
ആഹ് അറിയും
ഉം ഉ
സ്പെഷ്യലായിട്ടുള്ളൊക്കെ ഞങ്ങളന്നെണ്ടാക്കാ
ഏ ഉം ങ്ങക്ക് എത്ര കുട്ടിയോളാ
എങ്ങനെ
എത്ര പിള്ളേരാ
ഇക്കോ
ഉം
ഇൻക്ക് ഒരാളൊള്ളൂ
ഏ അയ്ശരി എത്രല്ലാ പഠിക്ക്ണേ
അവന് യു കെ ജി യാ
ആഹ് ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം മഴ പൈത എന്തേലും ബുദ്ധിമുട്ടുണ്ടാവോ
ഇല്ലല്ല
വടെക്കെ മഴ ഓവറ് പെയ്താൽ പിന്നെ ഒറക്കം വരൂല വെജാറാവലോടന്നും
ആണ്ലെ അതെന്താ പൊഴന്റെ വക്ക് അങ്ങനെ എന്തെലും ആണോ
പൊഴണ്ടവിടെ ഒയ്ക്കും
ആഹ് അപ്പൊ പിന്നെ ഡേയ്ഞ്ചറാവുല്ലേ
ഉം രണ്ട് വർഷം മുമ്പ് ഒന്നാട്ട് പോരൊക്കെ പോയത രണ്ടാമത് വന്നാതാണ് ഇതൊക്കെ
ആഹ് അപ്പൊ മക്കളൊക്കെ പൊറത്തെറക്കാൻ പേടിയാണ്ല്ലേ?
ഉം മഴക്കെ വല്ലാ പെയ്താ പിന്നെ വെജാറാണ് എന്താണ് സംഭവിക്കാന്ന് ഓർത്തിട്ട്
ആഹ്
ഇപ്പ ഇണ്ടേയിരുന്നു മഴങ്ങനെ വല്ലാതെപ്പോ ഇതതിപ്പോ റെഡ്ലർട്ട് ഉണ്ടായിരുന്നുോ ശ്രദ്ധിക്കണം ന്നൊക്ക പറഞ്ഞ്ങ്ങാണ്ട് വിട്ന്ന് കമ്മിറ്റിക്കാരും പഞ്ചായത്തുകാരൊക്കെ വിളിച്ചച്ച് പറഞ്ഞ് തോന്നാണെ ഉടനെ അറിക്കണം ന്നൊക്കെ പ
അ ആഹ്
എന്തായാലും
ക്ഷെ അങ്ങനെ ആകുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്
ഉം ഉം പേടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തി എല്ലാ സാധനവും നശിച്ചു പോയി പെരേത്തെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലം നശിചോയി ച്ച് രണ്ടാമതൊക്കെ വേടിച്ചിട്ത്ത
ആഹ് വീട്ടില് വെള്ളം കയറിയിട്ടുണ്ടാവും ല്ലേ
ഉം വീട്ടില് മലെ വാർപ്പോളം വെള്ളം കയറി
ന്നിട്ട് എന്താ എങ്ങനെയ ത് മാറി ഇതായത്
പിന്നെ മഴ ഒന്ന്ങ്ങനെ അമർ വീട്പ്പോ കരടെ എന്താ വയറിങ്ങക്കെ ഷോക്കടിക്കും മൂന്നാല് ദിവസം വെള്ളത്തിൽങ്ങനെ കെടന്ന് ചുരൊക്കെ കുതിർന്ന് വെള്ളൊക്കെ കയറി വയറിങ്ങിന്റെ ഉള്ള്കൂടെ ആയതുണ്ടെ
പേടിയണല്ലേ അപ്പൊ
ഉ പേടിയാണന്ന് ഉം അത് വിറ്റു പോണം നോക്കണ്ട്
ആഹ ആ വേരന്താ
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് എന്താ ഉച്ചകേക്ക്
ഉച്ചക്കത്തിന് എന്താ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ പൊ വിളി നിങ്ങള് വിളിച്ചപ്പ ഞാൻ ചായ കുടിക്ക ഉം ഹും ഹും ഇന്ന് ഉച്ചത്തേക്ക് എന്താ? ഉച്ചക്കത്തിന് ഇന്ന് നോക്കണം പിന്നപ്പ തന്നെ ഞായറാഴ്ച കൂടെ ആയത് തൊണ്ട്
ഉം ഉം
ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇല്ലല്ല അവളിപ്പോ എന്ന് കഴിഞ്ഞാപ്പന്റെ വീട്ടിലാണേ
ഏ
അവള് അവളുണ്ട് അവിടെ അവളെ ഹസ്ബൻന്റെ വീട്ടിലണ്ട് അവള് ഇപ്പ പിന്നെ രണ്ട ദിവസ ആയിക്കന്ന് വിളിക്കാൻ തുടങ്ങിട്ട് ഈ വായോ ഞാ നാളെപ്പോളെ ഇന്ന് പോുവാാണ് പറഞ്ഞന്നെ വിളി താൻ തുടങ്ങിക്കണ അപ്പ ഞാൻ നാളെ വരാ ഇയ്യ് പോയ്യിക്കോ റയ്നി ഞാനൊളോട്.
ഏ
അവള അവളെ കെട്ടിച്ച കൊടുത്താണെന്നുണ്ടെങ്കിലും ഞാൻ എങ്ങട്ടേലും പോവാണ്. പറഞ്ഞ് വിളിച്ച അവള് വെരും
ഏയ് അപ്പോ ഓള അമ്മായിയമ്മ അങ്ങനത്തൊക്കെ തന്നെ ആയിരിക്കുവല്ലേ.
ആ ഒള് അമ്മായിഅമ്മ അങ്ങന അല്ല എന്നാലും ഒളോട് അങ്ങന ആക്കും ഹും ഹും
ഏ ഏ അപ്പ പിന്നെ കോയ്പ്പില്ല നമ്മുക്കൊക്കെ പിന്നെ പേടിയാണ് അമ്മായി മാരെ വളക്കാന്നുള്ളത്.
ആഹ് ആഹ് അങ്ങനെ വേറെന്താ പിന്നെ
വേറെന്താ അങ്ങനെ സുഖായിട്ട് പോന്ന് കൊഴപ്പൊന്നുമില്ല. മൈലാഞ്ചി ഒക്കെ ഇടോ നിങ്ങളന്തേലും വർക്ക് ചെയ്യണ്ടോ
ഞാനേ മൈലാഞ്ചി ഒന്നും ഇടാൻ എനിക്കറിയില്ല ഞാൻ അക്കൗൺസില് വർക്ക് ചെയ്യണ്ട്.
എന്തില്
ഞാൻ അക്കൗണ്ടന്റെ ആയിട്ട് വർക്ക് ചെയ്യാണ്
ഏയ് ശരി അവിടെത്തന്നെ ഇരിക്കൂല
ആഹ കൊറച്ച് പോണം
ഉം ഉം ഹസ്ബൻഡ് നാട്ടിലാണോ പുറത്താണോ
അല്ലല്ല ഹസ്ബൻഡ് സൗദിയിലാ
ആഹ് ആഹ
ഉ
പിന്നെ വേറെന്തൊക്കെയാന്ന് വിശേഷം സിനിമ സീരിയല് അങ്ങനെ എന്ത് ലിം കാണലുണ്ടോ
സീരിയലൊന്നും കാണൂല പടം കാണും
ഏ എങ്ങനെ നൈറ്റ് പോവലാണോ അതല്ല വീട്ടില് സെറ്റ് ചെയ്യലാണോ
രണ്ടും ചെയ്യും രണ്ടും ചെയ്യും
ഇഹ് അയ്ശരി ആഹ്
ക അസ്ബന്റെ വീട്ടിത്തെ കസിൻസ് ആയാലും ഇന്റെ കസിൻസ് ആയാലും ഒക്കെ സെയിം വൈബാ
ആ അതൊണ്ട് നിങ്ങള് ലക്കി
അതുകൊണ്ട് പിന്നെ നമ്മക്ക് കൊഴപ്പില്ല നമ്മുക്ക് പോവല്ലേ ചോയിച്ചാ. നോന്ന് ആരും പറയില എസ് എ ഇണ്ടാവൊള്ളു കൂടുതല്
ഏ ശരി
ഇപ്പ എന്റെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡന്റെ വീട്ടിലാണെങ്കിലും.
അതൊണ്ട് രസാണ് എന്ത് മുന്നിട്ട് ഇറങ്ങുമ്പോളും ഞമ്മള് പെണ്ണുങ്ങളെ എടുത്ത് ആരും ചോദിക്കാതെ ഉത്തരവാദിത്തത്തിനും കണക്ക് പറയാത്ത പൈസ നമ്മള് എന്തേലും വാണേന്താനും അപ്പൊ പിന്നെ എന്ത് രസാണ് നേരെ വെച്ച കണക്ക് ബോധിപ്പിക്കുന്ന പൈസ ആണെങ്കിൽ നമ്മക്ക് പിന്നെ എല്ലത്തിനും വേജാറൈകാരം
ആഹ് ആഹ് അതെ അതെ ഉം ക്കെ ആയിട്ട് പോകണം
പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്
വേറെന്താ ഇതൊക്കെ തന്നെ
പ്പ ലാസ്റ്റായിട്ടെങ്ങട്ട പോയിണ്ട്?
ഇപ്പ ലാസ്റ്റ് ആയിട്ട് പോയത് ഞാനും അവളും ഹട്ടി പോയി
ഏഹ് ശരി
പ്രിയദർശിനി അതു ഒന്ന് മൊതലാക്കി ആഹ് ആഹ് അതെ ഉം
ഞാൻ ന്റെ വീട്ട്ക്ക് പോയിണ്ട് പ്രിയദർശിനില്
ആഹ് ആഹ്
പോയെർങ്ങിയാ മതി
ആഹ് സുഖാണല്ലോ
അവിടുത്തെ മുന്നിൽ പോയി ഇറങ്ങാ ഇവിടുത്തെ ഞാൻ നിക്കണോടാതൊക്കെ മുന്നിൽ പോയി കേറിയാൽ പെരീത്തെ മുന്നെ പോയി എറങ്ങാം
ഓ ആഹ് വൺ മിനിറ്റ് ഞാൻ ഇപ്പ വിളിക്കാട്ടോ
അള്ളാഹ് അത് കട്ട് ആക്കണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ടെ
ആണ് ആണ്
ആഹ് ന്നാ ആയിക്കോട്ടെ പിന്നെ വേറെന്തൊക്കെയ